ഹലോ
ആഹ് കേക്കാമോ? ഹലോ
ആഹ്
അഹ് ആഹ് കേൾക്ക്ണ്‌ണ്ട്‌ ഉണ്ട്ണ്ട് ഉം
വേറെ എന്തെ ഖാണോ
ആഹ് വേറെ വിശേഷന്നുത്തുല്ലാ വേറെ വിശേഷാെന്നു ഇല്ല ഉം പിന്നെ അവ്ടെ എന്തെയ്യ്ണ്ട് വിശേഷം സ്കൂള് പോയി ഉം
ആഹ് കുട്ടികൾക്ക് ആഹ് ശെരി ശെരി പിന്നെ അപ്പം ഇനി നാളെ ശനിയാഴ്ചയൊക്കെയല്ലേ എവിടെയെങ്കിലും ഒക്കെ പൊറത്ത് പോവാനാെക്കെ പ്ലാന്ണ്ടോ
ഉംഊം ആഹ് ഇന്ന് അയ്ന്‌ന്ന് ശനിയാഴ്ച്ചേണ് അവധിയാണ് പക്ഷെ പാെർത്തൊന്നും പോവാന്ള്ള പ്ലാനൊ ന്നുമല്ല ഞങ്ങളങ്ങനെ പൊറത്തൊന്നും പോവാറൊന്നും ഇല്ല ഹും
ആണ്ലേ
ഇല്ലില്ലാ
നമ്മളെക്കെ ആണേലൊരു ഇങ്ങനെ ഓരോ ദ്‌വസ് ത് ങ്ങനെ മാർക്കറ്റിലൊക്കെ പോവും എടക്കെക്കെ ഇങ്ങനെ മാർക്കറ്റിലെക്കെ ഇങ്ങനെ എറങ്ങും അല്ലാതെ പിന്നെ വെല്തായ്ട്ടൊക്കെ യാത്ര പോയ്ട്ട് ഇപ്പൊ കൊറേയായി നമുക്കങ്ങനെ വല്യ യാത്രകളൊന്നു ഇല്ലാ പിന്നെ മാർക്കറ്റ്ലൊക്കെ പോക്ന്നെ നല്ല രസ ണ്‌ട്ടോ വാങ്ങ്യേത്
ആഹ് അതെ അതെ ഞാനങ്ങനെ ആഹ് പോവാറൊന്നും ഇല്ല മാർക്കറ്റ്ല് ചെലപ്പഴ് മാത്രേ പോവു
ആഹ് ഹാ
ഉം പിന്നെ ഇവിടെ സാധനങ്ങളക്കെ വാങ്ങിച്ചോണ്ട് വരുന്നോണ്ടേ പിന്നെ എടക്ക് എന്തേലും ആവിശ്യത്തിന് പോവും അടുത്ത് കടേ കടകളില്
ആഹ് തൊട്ടപ്രത്ത് കടയെക്കെ ഒണ്ടോ
ത്തി കടകളോണ്ട് കൊറച്ചങ്ങോട്ട് മാറി നമുക്ക് നടന്ന് പോനുള്ള ദൂരള്ളു അവിടെ പോയി ആഹ് അതെ അതെ അതെ
നമ്മടെ പിന്നെ ടൗൺ ഏരിയ അല്ലാതെ കൊറച്ച് ഉള്ളാണ് പിന്നെ ടൗൺ ലേക്കൊക്കെ പോണങ്കിൽ കൊറച്ച് ബസ്സിലൊക്കെ കേറി പോണം
ഓ അത് ശരി ആഹ് അഹ്
അപ്പം പിന്നെ നമ്മള് അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് സാധനങ്ങൾക്കെ ഇങ്ങനെ മാസ്ത്തിന്റെ ആദ്യവോ അവസാനവും അങ്ങനെ പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വര്യാ ചെയ്യാ പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളക്കെ ഇവിടുന്ന് മേടി ക്കും നമ്മളിപ്പം കടലയോ പരിപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ടാവില്ലേ കടല പരിപ്പ് എണ്ണ ഈ സാധനങ്ങളൊക്കെ നമ്മള് പൊറത്തൂന്ന് മേടിക്യ ചെയ്യ്ന്നെ
ഓഹ് ഓഹ് ഓഹ് ഓഹ്
ക്ക്‌ അങ്ങനെ എണ്ണയൊന്നും അങ്ങനെ ഇതായിട്ടില്ല അവിടെ എങ്ങനെ തേങ്ങയൊക്കെ ഒണ്ടോ
ഏയ് ഇല്ലില്ല ഇവിടെ ഞങ്ങള് പൊറത്തൂന്ന് വാങ്ങിക്കുവാ ചെയ്യുന്നെ തേങ്ങേം എണ്ണേം ഒക്കെ മേടിക്ക മേടിക്കും കാ നമ്മുടെ അട് ത്തോരു ഈഎണ്ണ ആട്ടുന്ന മില്ലോണ്ട് അപ്പൊ എണ്ണ അവിടുന്ന് പോയിട്ട് വാങ്ങും ഉം
ചോറൊണ്ടോ
ഇപ്പം മുന്നൂറ് മുന്നൂറ് എങ്ങാണ്ട് ആയീന്ന് തോന്നണുണ്ട് കിലോയിക്ക് ഉം
ലിറ്ററോ ലി ആഹ്
അല്ല ഞങ്ങള് കിലോയാ വാങ്ങിക്കുന്നെ. ലിറ്ററിന് വേറെ കിലോ വേറെ അങ്ങനെ ആഹ് നിങ്ങളൊരു ഒരു കിലോ ആയിട്ട് വാങ്ങിക്കും നമ്മള് പാത്രം കൊണ്ടുപോയിട്ട് വാങ്ങിക്കും
ആഹ് എനിക്കും അങ്ങനാ. കൊറേ ഇങ്ങനെ സ്റ്റോക്ക്യ്ത് വെക്കുന്ന ഭയങ്കര ഇഷ്ടവാ. അല്ലാതെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തീർന്നു പോന്നെ എനിക്ക് ഒട്ടും താല്പര്യല്ല ഒട്ടും ഇഷ്ടല്ല.. എനിക്ക് കൊറേ ഇങ്ങനെ സാധനം കൊറേ ഇങ്ങനെ വേണം
ആഹ് തെ തെ തെ ഇന്കും അങ്ങനെന്നെ ആഹ് പിന്നെ ഈ എണ്ണയൊക്കെന്ന് വെച്ച് നമുക്ക് കൊറേ ന്നു വെ ക്കാൻ പറ്റത്തില്ലല്ലോ അതിങ്ങനെ കനച്ച് പോവത്തില്ലേ അപ്പൊ അഹ് കാരണം ഞങ്ങള് ഉം ഈ ഒരു കിലോ ആയിട്ടെ വാങ്ങികൊള്ളൂ
ആഹ് നമു അതെ അതെ ഇ മസാല പൊടിയക്യണങ്കില് ഇങ്ങനെ കൂടുതലൊക്കെ മേടിച്ച് വെക്കുമ്പ അത് പെട്ടന്ന്ങ്ങനെ ഇതായി ചീത്തയായി പോ മസാലേന്റെ ആ ടേസ്റ്റ്ക്കെങ്ങനെ പോയിട്ട് അതേപോൽതന്നെ ഈ കാപ്പിപ്പൊടിയൊക്കെണെങ്കിലും അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് പോയണ്ട് അതും ഒരു പ്രശ്നാ അതുകൊണ്ട്പിന്നെ നമ്മള് അങ്ങനെ അങ്ങോട്ട് ഇതാക്കി വെക്കാറില്ല ഇല്ലെ പണ്ടൊക്കെ ഇങ്ങനെ ഭയങ്കരായിട്ട് പിന്നെ നമ്മള് ന്തോ ഈ മുളകൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ പൊടിപ്പിക്കയാണോ ചെയ്യ മുളകായാലും മല്ലിയൊക്കെയായാലും എല്ല ഇങ്ങനെ മേടിച്ച് കഴുകി ഉണക്കി പിന്നെ അങ്ങോട്ട് പൊടിപ്പിക്കും. പൊടിപ്പിച്ച് കഴിയുമ്പോ അത് പിന്നെ കൊറേങ്ങനെ ഇരുന്നോളും
ഉം ഞങ്ങള് പൊറത്ത്ന്ന് വാങ്ങിക്ക
മുളകൊടിയൊക്കെല്ലേലും ഈ പാക്കറ്റ് പാക്കറ്റ് മേടിക്കാണെങ്കില് ഭയങ്കര പൈസയല്ലേ? ഭയങ്കര പൈസയാണ് ഭയങ്കര മെനക്കേടു ആണ്.
മെനക്കേട് തന്നെയല്ല ഇ പാകറ്റ്ല് കൊറെ ഏഹ് ചിലപ്പം നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല പലതു ഒക്കെ ചേർ
അതെ ഇങ്ങനെയാണെങ്കി പിന്നെ നമുക്ക് കൊഴപ്പല്ല നമ്മള് തന്നെ ഇതാ കിട്ട് നമ്മളെന്നെ വൃത്തിയാക്കി കഴുകിതാക്കുന്നാണല്ലോ ഇപ്പ പിന്നെ വെയിലത്ത്ട്ടാലും ന്നായി ഒണങ്കോളും കഴുകി അങ്ങോട്ട് വെയിലത്തിട്ടാലും നല്ല വൃത്തിക്ക് ഒണങ്ങി കിട്ടിക്കോളും
നല്ല വെയിലുണ്ടെങ്കിലെ പറ്റുള്ളൂ
നല്ല വെയിലുണ്ടെങ്കിലെ പറ്റതൊള്ളൂ അതെ മഞ്ഞളൊക്ക്യാണെങ്കിൽ നമുക്ക്ങ്ങനെ കൃഷിണ്ടായിരുന്നു മഞ്ഞളൊക്കെ ന്നിട്ട് നമ്മ്ൾങ്ങനെ ഇതാക്കിട്ട് ഒണക്കീട്ട് പൊടിപ്പിക്കും മഞ്ഞപ്പൊട്യങ്ങനെ എടുക്കും മുളക് പൊടി എടുക്കും മല്ലിപ്പൊടി എടുക്കും
ഓ അത് ശരി ആ ഞങ്ങക്ക് പിന്നെല്ലാം പൊർത്ത്ന്ന് വാങ്ങണം
അയ്യൊ പൊട്യൊക്കെ പൊർത്ത്ന്ന് വെടിക്കുന്ന വയ്ങ്കര പണിയല്ലേ
അല്ല മില്ലില്ലെ മില്ല് മുളക പൊടിക്കുന്ന മില്ല് ല്ലെ ആ അവിട്ന്ന് വായിക്കും അപ്പൊ നമുക്ക് നല്ല ത് കിട്ടും
ആ ആ
അപ്പൊ അങ്ങനെ അത് കാര്ണം പിന്നെ വേറെങ്ങോട്ടൊന്നും പോവാറൊന്നുല്ലേ പ്പാ നി മാർക്കറ്റ് മാത്ര പോവൊള്ളൂ
മാർക്കറ്റ് ല പിന്നെ അങ്ങനെ വൽ തായിട്ടൊന്നും പോന്നൊന്നു ഇല്ല എന്റെ വീടൊക്കെയാണെങ്കില് ഇവിടെ തൊട്ടട്തന്നെയാണെ അപ്പ പിന്നെ അങ്ങോട്ടേക്ക് പോന്നൊന്നു വെൽ ല്യ കാര്യല്ലല്ലോ
ഓ അത് ശെരി ഞാനടക്ക് അമ്പലങ്ങൾലോക്കെങ്ങനെ പോവാർ ആ അത് ഇടക്ക്ടക്ക്‌ങ്ങനെ സമയം കിട്ടുമ്പഴൊക്കെ അമ്പലങ്ങൾലൊക്കെ പോവും അമ്പലത്തിലക്കെ പോവും പിന്നെ എന്തെങ്കിലും വിശേഷൊ ക്കെണ്ടെങ്കിൽ വേ വീട്ടിലൊന്ന് പോണോന്ന് വെച്ചാ എടക്ക് പോവും സമയം കിട്ടണ പോലെ ആ അതൊ ദൂരെയ വീട് ദൂരെയ
ആഹാ അപ്പൊപിന്നെ പോവുന്നൊക്കെ വയ്ങ്കര ഇതായിരിക്കുല്ലെ
ആ അതെ അതെ ഇവിട്ന്ന് രാവിലെ പോയാ അ തി രാവിലെ പോയി കഴിഞ്ഞാ ഏ ഒരൂ പിന്നാ ഒരു എ ഏ എതാ ഒരു മുന്നാല് മണിക്കൂറോണ്ട് എത്തും
അവു
പക്ഷെ ട്രെയിന് പോണതാണ് ഏ ഞങ്ങക്ക് എളുപ്പ എളുപ്പല്ല ഏ ഇ ഇത് ബെസ്സില് പോയിക്കഴിഞ്ഞാ ഭയ്ങ്കര ഇ ഇരുന്നു ഇരുന്നു നമ്മള് മുഷിയും ഉം ട്രെയിനും പോവ പ
ആഹാ ആഹാ അത് ശരിയാ ഞാനുന്നാള് ഞാനുന്നാള് അതെ ഞാനിന്നാള് ട്രെയിനിൽ വരേണ്ട ഒരു ഇതിന് ബസ്സിന് കയറി വന്നിട്ട് എന്റെ ദൈമേ ഒരു ദിവസം മുഴുവനും അങ്ങോട്ട് പോയി ട്രെയിൻല് രണ്ടോ നാലോ മണിക്കൂർ എടുക്കുന്ന സമയം ബസിന് വന്നട്ട് ട്ട് ബസ് എല്ലായിടത്തും നിർത്തി നിർത്തി നിർത്തി എന്റെ ദൈവമേ അന്നാണ് നല്ല വെയിലും ആയിരുന്നെ എന്റെ അവസ്ഥ ഛർദിക്കാനാണോ എന്തൊക്ക്യൊക്കെയോ ഒരവസ്ഥ
ട്രെയിനൽ ആകുമ്പോ നമുക്ക് ഒരു ഒരു റിലാക്സ് കിട്ടും
അതെ പിന്നെ ട്രെയിനില് ആ സീറ്റൊക്കെ ബുക്കെയ്ത് പോയിട്ടെന്നേ അല്ലാതെ മറ്റോടത്തെ
ആഹ് മറ്റേ ഇതാണെങ്കിൽ കൊ പറ്റത്തില്ല കാര്ണം ഭയ്ങ്കര തെരക്കൊക്കെ ആയിരിക്കും
അതെ ശ്വാസം വരെ കിട്ടത്തില്ല
അതെ അതെ ഞാൻ പിന്നെ ബുക്കെയ്തിട്ടാ പോകുന്നത് അത് കാരണം പിന്നെ കൊഴപ്പില്ല
ഉം ബുക്കെയ്തിട്ട് പോവാണെ പിന്നെ ഉം ട്രെയിൻ എനിക്കും ട്രെയിൻ യാത്രയാണ്ട്ടോ കൂടുതല് ഇഷ്ടം ബസ് യാത്രേെനെകാട്ടും പണ്ടൊക്കെ എനിക്ക് കെ എസ്ആർ ടി സി ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു കെ എസ് ആർ ടി സിയില് ഇങ്ങനെ കയറി പോകുന്നേ
അതെ അതെ
അന്ന് പിന്നെ നല്ല വെയില് ഉം
വെയിലല്ലേ
ആ വെയില ആകുമ്പോളാണ് നമുക്ക് ഒട്ടും അങ്ങോട്ട് വയ്യാത്തത് അ ന്ന അങ്ങട് ദാഹിച്ചിട്ട് ആ അത് ശരീരം അങ്ങട്ട് തളർന്നു പോവും പിന്നെ പിന്നെ അങ്ങോട്ട് വന്നു കഴിഞ്ഞിടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യൻ പറ്റില്ല പറ്റില്ല അങ്ങനെ അങ്ങോട്ട് ആ ദിവസം മുഴുവൻ അങ്ങോട്ട് പോയിക്കിട്ടും
ഓ അതെ അതെ
ഞങ്ങക്കൊക്കെ പണ്ടൊക്കെ ആയിരുന്നെങ്കി ഇങ്ങനെ ബസ്സിൽ പോവാൻ ഭയങ്കര പൂതിയായിട്ട് അങ്ങനെയൊക്കെ കയറി പോവേ ഇപ്പൊ പിന്നെ ബസ്ന്ന് കേൾക്കുമ്പോളെ ഭയങ്കര പേടിയാണ് അങ്ങനെയൊരു ആ ഒരു ദിവസം കഴിഞ്ഞ പിന്നെ ഇനാളെ ഞാന്നൊരു ഒരു ദിവസം അങ്ങനെ എവിടെക്കൊ പോയി വന്നതാ ട്രെയിൻ മിസ് ആയിട്ട് ആ ഒരു ദിവസ മുഴുവൻ ഞാൻ ബസ്സിൽ അങ്ങനെ ഇരുന്നുപോയി
ഓ അബസിലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ ഈ റോഡുകളി അത് ഇതൊക്കെ നട നടക്കുന്ന കൊണ്ട് സമയത്താണെങ്കിൽ നമുക്ക് ബസ്സും ഏ പറഞ്ഞ സമയത്ത് എത്തത്തുല്ല ബ്ലോക്കും എത്ര നേരം കിടന്ന്
ഉം ഇരുന്ന് വേർക്കലാണ് ഞാനിപ്പോ ആലോചിക്ക ഈ ഡ്രൈവ ഡ്രൈവറും കണ്ടക്ടറും ഇവരൊക്കെ എന്തോരം പണിയെടുക്കുന്ന അല്ലേ ഇവരൊക്കെ എന്ത് കഷ്ടപ്പെട്ടാ പണിയെടുക്കുന്നെ ഒരു ദിവസം മുഴു ദിവസം ദിവസം മുഴുവൻ ഇവര് ഈ വണ്ടീന്റെ ചൂടും ഇതും അല്ലെ നമ്മളപ്പം അവരുടെയൊക്കെ അവരുടെയൊക്കെ ഒരു ജോലിയാണ് ഇപ്പോ സത്യത്തില് ഭയങ്കരായിട്ടുള്ള ജോലിയായിട്ട് വരുന്നെ ആ അത് പറഞ്ഞിട്ട് കാര്യല്യ എല്ലാരുടെയും ഇങ്ങനെ തന്നെ വെയിലത്ത് അല്ലെ വെയിലത്ത് നിക്കുന്നവരുടെ എല്ലാവരുടെയും
എല്ലാ ജോലിക്കും അതിന്റെതായ കഷ്ടപ്പാടുണ്ട്
കഷാടപ്പാടാണ് ഉം നമ്മള് ജസ്റ്റ്‌ ഒന്ന് പുറത്തു വരുമ്പോഴക്കും നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല അപ്പൊ പിന്നെ മുഴുവൻ നിൽക്കുന്ന ഇവരുടെ അവസ്ഥയൊക്കെ അന്നൊക്കെ ഈ ച ആ ഞാൻ പറ ആ ചേട്ടന്മാരൊക്കെ അവര് നിന്ന് പോ ഇങ്ങനെ താവാണ് വേർതൊലിക്കാണ് അവരൊക്കെ
ഇച്ചിരി തിരക്ക് അതെ ഇച്ചരി തിരക്ക് കൂടുതലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട സീറ്റും കിട്ടിയില്ലെങ്കില അത് വലിയും ബുദ്ധിമുട്ട്
അതെ
നിന്ന് മ്
പിന്നെ കുട്ടികളൊക്കെ ണ്ടെങ്കി പിന്നെ പറയേം വേണ്ട കുട്ടികൾടെ പുറകെ കുട്ടികൾക്ക് പിന്നെ ഇല്ലാത്ത ഇതും ണ്ടാവൂല്ല
മ്
സത്യം പറഞ്ഞാലീ ഈ കുട്ടികളും പ്രായമുള്ളവരും ഒക്കെയാണല്ലേ ഇവരെയൊക്കെ ഇങ്ങനെ കൊണ്ട് പോകുമ്പളാണ് ഭയങ്കരായിട്ട് പ്രയാസം വരാ
സത്ത്യം.
നമ്മക്കൊക്കെ പിന്നെ ഒരു ഇത്ണ്ടോ പറയാം നമ്മക്കൊക്കെ പിന്നെ ങ്ങനെ പിടിച്ച് നിക്കോങ്കിലും ചെയ്യാം ഇവരെക്കെ കൊണ്ട് പോക്മ്പോ ഇങ്ങനെ വല്ല്യേ യാത്രകളിലെക്കെ ഇങ്ങനെ കൊണ്ട് പോക്മ്പോ ബസ്സി
തെരക്ക്ള്ള ബ തെരക്ക്ള്ള ബസ്സിലൊന്നും നമ്മക്ക് പറ്റത്തില്ല.
ഇവരേം കൊണ്ടൊന്നും പറ്റത്തില്ല. മ് വെല്യേ യാത്രേന്നും
പക്ഷെ ഒന്നോർത്താ ഒന്നോർത്താ ട്രെയ്ൻതന്നെ നല്ലത് കാരണം മ് നമ്മക്ക് പൈസയും കൊറവാണ് പിന്നെ അഹ് നമ്മക്കൊന്ന് ആഹ് ഒന്ന് എയ്നേറ്റൊന്ന് നടക്വവേ എന്തോ ചെയ്യണെങ്കിൽ ണീറ്റ്നിക്വവേ എന്തങ്കില് ചെയ്യേം ചെയ്യാം. അങ്ങന.
പക്ഷോ ടിക്കറ്റ് എട്ക്കന്നെങ്കി ഇതിനെക്കാട്ടിം ഭയങ്കര ഇതല്ലേ? ഞാനിന്നാള് എന്തോ എവിടെയോ പോവാൻ വേണ്ടി നോക്ക്മ്പോ തത്ക്കാല് തത്കാല് വെയ്റ്റിംഗ് ലിസ്റ്റായിര്ന്നേ വെയ്റ്റിങ്ങ് ലിസ്റ്റ് ലാസ്റ്റ് എനിക്കന്ന് പോണ്ട അർജന്റും ഉണ്ടായിരുന്നു. ന്ന്ട്ട് ലാസ്റ്റത് കൺഫ ഫോം ആയിട്ടില്ല അന്നിട്ട് പിന്നെ അ തും ആഹ് ടിക്കറ്റ് കിട്ടുന്ന പരിപാടി ആണെങ്കി അതിന്റെ വേറെ
അതെ അതെ അതെ.
ട്ടി ട്ടി ആണെങ്കി ഫുള്ള് ഫൈനും അടച്ച് അമ്മാതിരി പൈസ ഈടക്കിയിട്ടാണ് ലാസ്റ്റ് ഒര് സീറ്റ് തന്നത്.
ഓ
ഇല്ലാതെ സാധാരണ മറ്റേ ഇതിലൊന്നും പോകൻ പറ്റില്ല. സ്ലീപ്പറിലും പറ്റത്തില്ല. ജനറലും പറ്റ്
ആഹ് പറ്റത്തില്ല പറ്റത്തില്ല.
തമരെ കിട്ടില്ല ഈ വെയ്ല ത്തും ചൂടത്തും പിന്നെ പറയും കൂടി വേണ്ട. അപ്പ പിന്നെ മറ്റേത് തന്നെ വേണം. തേഡ് എ സി തന്നെ വേണം അങ്ങനെ നോക്ക്
യാ. ഞങ്ങള് ഞങ്ങള് സ്ലീപ്പറിലെ ഞ ഞാൻ കൂട്തല് സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടേ പോകത്തുള്ളൂ. എനിക്ക് പിന്നെ എ സി പിടിക്കത്തില്ല. എനിക്കതാ പ്രശ്നം.
അതെ നമ്മള് ന്നാളോ മറ്റോ എസീല് വന്നപ്പം ഒര് ചേച്ചിക്ക് ക്കാണെങ്കി ഇങ്ങനെ കാലൊക്കെ കൂടി മരച്ചിട്ട് തണ്ത്ത്ങ്ങനെ വന്നിട്ട് കാല് മരച്ചിട്ട് ആ ചേച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അനങ്ങാൻ പറ്റുന്നില്ല. ഇരുന്ന് കരയാ ഭയങ്കരായിട്ട് തണ്ത്തിട്ട് ഇങ്ങനെ കാല് മരച്ച് പോവൂലെ? പ്രായള്ളോര്ടെക്കെ അങ്ങനാ അങ്ങനെ ആ ചേച്ചിര്ന്നു കരയുന്നു. അപ്പ പിന്നെ അവർക്കും അതും പറ്റത്തില്ല. എ സിയും പറ്റ്ന്നില്ല.
എനിക്കീ വോമിറ്റ് എനിക്ക് വോമിറ്റിങ്ങ് ഉണ്ടാവും എ സി ക്കകത് ഇരി ക്കിമ്പഴേ അതാണ് പ്രശ്നം ഉം
എനിക്ക് പിന്നെ മറ്റേ സ്ലീപ്പറിലും മറ്റേതിലൊക്കെ ഇങ്ങനെ ചൂടുന്ന് ഇങ്ങനെ പുഴുങ്ങില്ലേ നമ്മള്
അ ആഹ് അതെ അതെ അതിന്റെ അകത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ നല്ല ചൂടാണെങ്കി ഒട്ടും ഇരിക്കാൻ പറ്റ് ചൂടായിരിക്കു അയ്ന്റകത്ത്
അതെ യാത്രയൊക്കെ കൊറക്കണം
ഉം ശരി ശരി ഓക്കെ ഓക്കെ ശരി എന്നാ